കേൾക്ക്ണില്ലേ എന്തൊക്കെ വർത്താനൊക്കെ
എന്താ സുഖം ആയിട്ട് അങ്ങനെ പോൺ വെള്ളം കുടിക്ക എത്ര വെള്ളം കുടിച്ചാലും എത്ര കുടിച്ചാലും ഞാനൊന്നും വേയർക്കാത്ത ആളാ ഞാൻ വേയർക്കലില്ലല്ലോ പക്ഷേ ഇപ്പ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കാ വേയർക്കൂല എത്ര എന്ത് ചെയ്താലും ഞാ ഞാ
ഏ ഏ ഇവടെ ഇമ്മ പറിം അങ്ങനെ ഇമ്മാക്ക് വിയർക്കൂല പറിം
ഉം പക്ഷെ ഫ്രിഡ്ജ്ലെ വള്ളറ്റെ ഇൻക് ഇഷ്ടല്ലാണാനും
ഏ അഹ് കുടിക്കാൻ ഇഷ്ടല്ല
ഊ ഉം അയ് ഞാൻ കുടിക്കലും ഇല്ല
ആ
എനിക്ക് കൻ അലർ അലർജിയോണ്ടല്ല ഇൻക്ക് കെൻറ്റ്ന്ന് നേരിട്ട് നമ്മള് മുക്കീട്ട് പാത്രത്ത്ന്ന് ഇങ്ങനെ ഇട്ത്ത് കുടിച്ചണം അത് എവിടെ ചെന്ന ആ പൈപ്പന്ന് ഇട് ഇട്ത്ത് കാണ്ട് ഇണ്ടല്ലോ കുടിക്ക്ണ് കുടിച്ചാൽ ഇച്ച് അഹ് ഒര് മ മനസ് ന്ക്ക് ഒരു പുട്ത്തങ്ങട്ട് കിട്ട് കിട്ട്ണ് ഇല്ല ഇൻക്ക് ദാഹം തീരൂല ഇൻക്ക് ദാഹം തീരണങ്കി ഒന്നി വന്നില്ലെങ്കിൽ ഇവിടെ ൻ്റെ നാട്ട് കല്യാണം കഴച്ച് കൊടുത്ത് വന്നിട്ട് കെ കെണറ്റിലെ വെള്ള ആ അല്ലെങ്കിൽ മൂ പോയാല് അവിടെ പൈപ്പ് വെള്ളാണ് അപ്പൊ ഞാൻ തറവാട്ടിലെ വീട്ടു പോയിക്കാണ്ട് എന്റ പരിപാടി വെച്ചാല് ഞാനിപ്പ് ഇനിക്ക് ഈ കയ്യ് കൊണ്ട് ചെയ്യാത്തോം കാല് കൊണ്ട് യ്യാത്തോണ്ട ഇപ്പ ഇങ്ങനെ ഒരു ഇതീലാണല്ലോ
ആഹ് ആഹ് വയ്യാത്തെ
ആങ്ങളിന്റെ കുട്ടികള വേറെ ആ പോണ അഞ്ചിന്റെ ഈ ചെറിയൊരു പാത്രം എടുത്ത് കൊട്ക്കു ആ എടുത്ത് കൊടുത്തിട്ട് ഇതിലാന്റി വെള്ളം കൊണ്ട് വന്ന് അരിയാറ് ആ പോലു ഓടിപ്പോയി മത്സരക്ക ആരോ രണ്ട മൂന്നാള് മത്സര ആ ആദ്യം ആര കേട്ടേച്ചാ ഓർ ഓനിക്ക് കൊടുക്ക്
അപ്പോണ് ആഹ ഓൾക്ക് കിട്ടേണ്ടത് രോഗി ഇച്ചിച്ചതും പാല്
വൈ കല്പ്പിച്ചതും പാല് പറഞ്ഞ മാതിരി ഉം എന്നിട്ട് പിന്നെ പിന്നെ പരാതിയായിട്ട് വരും നിങ്ങള് ഓനല്ലേ കൊടുത്തത് എനിക്ക് തന്നില്ലല്ലോ പിന്നെ വല്യ നാത്തൂനാണെങ്കി കുട്ടികക്ക് ഫോൺ കൊടുക്കാൻ ആരിക്കൂല്ല
ഏഹ്
മോള് ഭയങ്കരം അയിനും വേണ്ടി ആങ്ങള അല്ലോം കൊടു ക്കും ചെയ്യും
അതാ
വന്നാലാ കൊടുക്ക
ആ ആ
ലീവിന് ണ്ടാവുമ്പോ കൊ കുട്ടികള് ചോദിക്കുമ്പോ എനിക്ക് കുട്ടികളെ കരയിപ്പിക്കാൻപ്പറ്റൂല്ല അങ്ങനെ അപ്പോള് ഓൾ പറയ്‌യാ അങ്ങനെ ആയിട്ട് ചെറുത് ചെറുതിന് മൂന്ന് മൂന്നര നാല് വയസ്സാ ലായി നാലല് വയസ്സായില്ല ഓന് വാഷിയാണ് അപ്പൊ ഞാൻ ചെന്നാലും ഞാനും കൊടുക്കും ഈ ആന്റി ഇപ്പചിയാണ് കുട്ടികള വ ത്താക്കണത് അറിയോള്ളൂ ചീത്തയാക്കണത് ആ നിങ്ങൾ രണ്ടാളും ഫോ കൊടുത്തിട്ടാണ് കു പിന്നെ കൂ ട്ടി വാഷി്ട്ച്ച്ന് അങ്ങനെ അപ്പോ ഞാൻ പറയും കോയീ കോയീ ചേർ തീരുവള്ളൂറിയാം ഓനോട്‌ ആ ഓന്റെ ഭാഷക്കന്നെ അങ്ങട്ട് ഞാൻ പറയും കൊയ്ച്ചേരം തരുള്ളു ഞാൻ കൊയ്ച്ചേരം ആയിക്കോട്ടെ ആന്റിയെ കൊയ് ചേരം തന്ന മ ആ അങ്ങനെ പറയും ന്നിട്ട് ഇപ്പം. ആങ്ങള ലീവ്. ഇവിടെ നാട്ടില്ണ്ട്. ന്ന്ട്ട്. മറ്റേ ആ രണ്ടാമത്തെ കുട്ടി ഞ മ് പിന്നെ മൂന്നാമത്തത്. വേഗ ണ്ടായിന് ഫസ്റ്റത്തെ നല്ല മാറ്റണ്ടായിന് ഇപ്പം അത്ര ആയിട്ടില്ല ആ ഓൻ രണ്ട് വയ ആവ്ണേൻ്റെ പ്രസവിച്ച്ണ് അപ്പം. ഓനെ ഞാൻ കൊണ്ടന്ന് വ്ടെ നിർ ത്യെക്കേനി ഉം ന്റെ കുട്ടിയായിട്ട് അങ്ങനെന്നെ ന്റെ മോനിം കൊണ്ട് നട്ക്കും അപ്പൊ ഞങ്ങൾ കൊണ്ട ട്ക്കും. ക്ക്ണ് ഞങ്ങളെ കുട്ടിയായിട്ട് ഏനി ന്ന്ട്ട് പ്പം ഓന്റെ പ്പച്ചിനെ കിട്ടിയാരെ ന്റെട്ത്ത്ക്ക് വെരൂല. അപ്പം ഞാൻ പറയും ഇപ്പച്ചി ഇപ്പച്ചി കൊറ്ച്ച്. ഇപ്പച്ചി കൊറച്ച് കഴിഞ്ഞാ പോവും അപ്പൊ ജി ആന്റി ആൻ്റി റഞ്ഞ് ങ്ങട്ട്. വരുവോണ്ടി. ട്ടോ റഞ്ഞിണ് ഞാൻ അങ്ങനെയാണ് ആ അഹ് എങ്ങട്ട് പോകാണെങ്കിലും ഓ ഓൻ കേറി ഓൻ ഓ ഞ്ഞി ജ് പോയ എന്താ കാട്ടന്നാ ഞാ ഞങ്ങളൊക്കെ പറയ്ണെ അത്രക്കും. ഇതാണ് അങ്ങനെ ചെറുതും അങ്ങന്നെയാണെ ഒരു വയസ്സ് ഒന്നേക്കാ വയസ്സായത് അത തിലേറെയാണ്. പടച്ചോനെ നോളോൾച പിന്നെ നോളോൾചാങ്ങട്ട് തിരിഞ്ഞാ പിന്നെ കിട്ട്
കിട്ടൂലലെ ആ.
പൊറത്തറങ്ങാൻ വെജ്ജ എന്നിട്ട്ന്നാള് ചങ്ങായിമാരൊക്കെ പാട കൂടി എന്തോ എന്തോ പൊഴേ ചാടാൻ മാണ്ടി പോകാ പോവുക വള്ളത്തില് അയ്ല് കൊണ്ടോയി കൊണ്ടോവല്ല ചെറുതിനെ വടെ മാറ്റിമല്ലേ
ആഹ് നിർ നിക്കൂല അല്ലെ കൊണ്ടു പോോവല്ലന്ന് പിന്നെ ങ്ങനെ ഓല് പിന്നെ ങ്ങനെ എപ്പളേലും വരുമ്പളല്ലേ ഇപ്പ ഈ കുട്ട്യാളെ കറിയിപ്പിച്ച ക്കും കയോ
ആ ആ ഓന് കൈയ്യിണില്ലാണ്ടാണ് കൊറച്ചൊക്കെ കുട്ടികളെ കരയിപ്പിച്ചണ ഓ പറയ ആ എനിക്കിപ്പോം ഈ രണ്ട് മാസം മൂന്നാസം ലീവ് കിട്ടുമ്പോ എ്ന്റെ കുട്ടികളെ ഞങ്ങ കരയിപ്പിക്കൂല ഞാൻ ഫോൺ കൊടുക്കും ആ ഒക്കെ നല്ല നല്ല ഫോൺ ആയി ഫോണൊക്കല്ലേ ആ ഒന്നും ഞാൻ പറ ആക്കെ പൊ പിന്ന പൊ ചാടി പൊട്ടാ ചാടി പൊട്ടിയ ഞാൻ തന്നെന്നാക്കിയൊണ്ട് ഇച്ച അ തല്ലേ പണി അങ്ങനെ പറിം ന്നാലും കുട്ടികക്ക് കൊടുക്ക ഒരു കോള് വിളിച്ചാല് ഇടുക്ക ഇടുക്കു ഇടക് ല എടുത്തകാണ്ട് ഞാ പച്ചേ അപ്പർത്താണ്
ആ ആക്കെ പറഞ്ഞ ഓൽക്കന്നെ അറിയ നാക് ലൂടെ പറഞ്ഞാണ്ട് ഓലെന്നെ ആട്ട് കട്ടാക്കല്ലേ ആ ആ കട്ടാക്ക ആ
ച്ചുണേഅറിയുമ്പും ആന്റി കുറച്ച് കോയി കഴിഞ്ഞട്ട് വിളിച്ചോളിയാ അങ്ങനെ അറിയാം അതാ രസം കേക്കാന് അത് കേക്കാനായിട്ട് ഞാനും നിക്കും
ഓൽക്ക് അപ്പൊ ഫോണ് കിട്ടണ സമയ അതെണ്ടാവുള്ളു അപ്പൊ പിന്ന ആ നേർ വിളിച്ച ഒലെ ഓൽക്കത്ത അത്രയും വളവ്
ആ അതെ അതേ പ്രായത്തില് വലിയ ങ്ങൾക്ക് കൊണ്ട് ഒന്ന് ഓല് വേറെയാണല്ലോ പിന്നെ ഈ വരുന്ന സമയത്ത് ഞാൻ വന്നാ പിന്നെ ഒ കണ്ടെത്തെ യ്ക്കാരം അപ്പ അപ്പൊ പറി ആതിയേ ആപാപ്പാന്റെ ഫോണ് ഓൻ കാണുന്നുണ്ട് അപ്പം ഇങ്ങള ൾ ഇന്ക്ക് തരണം ഇങ്ങൾ തരൂലെ ഇങ്ങൾ കൊയ് തരൂലെ ഞാകാണട്ടെ ഇൻ്റെ പ്പച്ചിച്ച് തരൂല ങ്ങൾ
ഏ ഹ് ഹ് ഹ് ഇങ്ങനെയൊക്കെ ചോദിചുമ്പോ എങ്ങനെ കൊടുക്കാതെക്കാ ആ അപ്പൊ നമ്മക്ക് കൊടുക്കാതക്കാൻ കയ്യി ല്ല മ്മാർക്ക് കുട്ടിയാക്ക്കൊടുക്കാതൊക്കാന് കയ്യും പറഞ്ഞട്ട് കാര്യല്ല ഈ കുട്ട്യാള് ഇവല് എപ്പളേലും വരുമ്പോളല്ലേള്ളൂ വിചാരിച് നമ്മള് കൊടുക്കും ചെയ്യും
ചെയ്യും അഎന്നെ ഓള് പറയും ചെയ്യും ആൻ്റി പച്ചിയാണത് വ ക്ക്‌ണേ റെയും നിങ്ങൾക്ക അങ്ങനെ കൊടുത്ത് ചെലക്കിയാമതി വാഷി അങ്ങനെഫോൺ കുട്ടിട്ട് കു കുട്ടിയാക്ക് വാശികൂടാണ് ന്ന ഓൾ പറയ്ണദ്
ആ അത് കിട്ടുന്ന്കാണുമ്പോ ചിലപ്പോ ത്ഞ്ഞുംകിട്ടട്ടെന്നുള്ള രീതിയില് വാഷി കൂട്ണ്ടാവും പറയാ
ആ വാശി കൂടാണ്ന്ന ഓളറിണത് അങ്ങനെ
എല്ലാരും കൂടുമ്പോ രസല്ലേ
ആ വല്യ ആങ്ങള എറിഞ്ഞാണ് പൊട്ടിച്ചുംചെയ്യും കൊടുക്കണകണ്ടാ ഓനെ കാണാതെകൊടുക്കല് ഓനത്രയും ഇതാ ഉം ഒരു ഫോണ് മ്മാൻ്റെ ഫോണ് മൂത്ത മോള് കളിച്ചോണ്ട്ങ്ങനെ നിക്കേന്ന് അയിൽ ഞങ്ങളെല്ലാരു എല്ലാരുംപാടെ എന്തോരു പരിപാടി നല്ലൊരു ഫ ഫംഗ്ഷൻ നടക്കാണ് വീട്ടില് അയില് തറവാ തറവാട്ടിലിങ്ങനെ ഫങ്ഷൻനടന്നീനൃത് തറവാട്ടിന്ന് ൻ്റെവീടും മുകളിലങ്ങട്ടും ഇങ്ങട്ടും അ അപ്പം അവക്ക് അപ്പം എന്തോരു വർത്തനം പാഞ്ഞേല് ഫോണ് പോന്നുസ് ഓളെ കജില്ണ്ട് ണ്ട്‌ പർഞ്ഞ് വലിയകുട്ടിന്റെടുത്ത് കയ്യില്ണ്ട് പറഞ്ഞ് അത് കേട്ടാ വൻ ഓടി ജനാലക്ക കൂടെ ഓൻ കൈവെച്ച് നോക്കിങ്ങാണ്ട് ഓളെകയ്യിലാണ് കണ്ട വാങ്ങിട്ടോരറ്റെറ് പുതിയെ ഫോ ഉം ഓന് ഇഷ് ഓന് ഇഷ്ടപ്പെടൂല ഓ അതാ പറയണേ മ റ്റോൾ നാത്തൂന് മൂതാപാക്ക് കൊടു ടുക്കാനും പറ്റൂല്ല എള ആപ്പാപ്പാക്ക് കൊട്
രണ്ടാണല്ലേ ആ അയിന് കുട്ടികളെ അങ്ങനെണ്ട് എറിഞ്ഞു പൊട്ടിക്കേണ്ട ആവശ്യന്നുല്ല ല്ല അത് പറഞ്ഞു മനസ്സിലാക്കിയാ അതേനി ഇട്ക്കണ്ടന്നുള്ളതൊരു പേ
ഞങ്ങളോടാക്കെ അങ്ങക്കെ വാണെ ന്നാണ് ഓലെ കയ്യില് ഫോണ് കണ്ട ഞാനെറിഞ്ഞ് പഠിക്കാൻ കുറച്ച് ബേക്ക്ക്കാണർഞ്ഞാണ്ടാണോനെ
ആ പഠിക്കാൻ വക്ക്ക്കാകും ആ ഞമ്മളിങ്ങനെ പ ഞമ്മള് റീലീങ്ങനെ കണ്ടാലേ എയ് നമ്മള മെമ്മറി കുറയും
ആഹ് വാഷിും കൂടാണല്ലോ
ആഹ ആഹ അത്ണ്ടാവേ ഓല വിചാരം എന്താ ഈ കുട്ടികളെ വിചാരം എന്താ വച്ചാല് അതിൽ ഇങ്ങനെ കാണുമ്പോ ഇത്തന്നെയാണ് അത്യം നല്ല കുട്ടികൾക്ക്ിപ്പോൊ തിരിച്ചറിയാനുള്ള ബുദ്ധി ആയിട്ടില്ലല്ലോ
കുട്ടിയക്കൊയാലും ഞമ്മളായാലും പോരോ ല്ല റല ഇങ്ങന ഓരോ കാര്യം ഭർത്താവും ആ റീല ഇങ്ങനെ കാണ്പ എന്താ പോല ന്തോഷ നേരുന്നു അവിടെ അഞ്ച് മിനിറ്റ് നേരത്തെ പരിപാടിയാണെന്നില്ലേ ജീവിതം വിചാരിച്ചു നഞമ്മൾ അതൊന്നും ചിന്തിക്കു-
അപ്പൊ പിന്നെ കുട്ടികളെ പറയാല്ല പിന്നെ ന- നമ്മുക്ക് ഇത്രയും അന്ന്തമുള്ള നമ്മള് വരെ അങ്ങനെ ചിന്തിക്കുമ്പോ പിന്നെ ഈ ജനിിച്ചു വളർഞ്ഞ കുട്ടികൾ എന്താ ചിന്തിക്കാ പിന്നെഅയ്ലൊന്നും പറയാല്ലല്ലോ
ഓ ഓന പി ടി എ പ്രസിഡന്റുംതൊക്കെ ആകും ചെയ്യ
ആഹ അപ്പൊ പിന്നെ
ശാണ് ഓൻഅല്ലാതെ ഒന്നുമല്ല അതാണ് പ്രശ്നം വന്നത് ഓ ഓൻ പി ടി എ പ്രസിഡ ന്നാവും ചെയ്യ ന്നട്ട് കുട്ടികള ഇങ്ങനെ
ആഹ പറി ആഹ ചോയ്ക്കൂലേ അല്ലേ ആ ശരിയാണ് അങ്ങനെയൊക്കെ കൊറെൊക്കെ നിയന്ത്രണം നമ്മള് വെക്കണ നല്ലതാണ് പറ
ആ പിന്നെ അങ്ങനെയ എല്ല കുട്ടിയക്ക്െ കാണാന് പിന്നെ ഓന് വൈഫൈ കണക്ഷൻ എടുത്തിട്ട് ടി വിക്ക് സെറ്റാക്കീന് സ്മാർട്ട് ടിവിക്ക് സെറ്റ ആക്കി കൊടുത്ത ആ അപ്പൊ ഏത് കാണെങ്കിലും ഓക്ക് ഒരുമിച്ചി ഇരുന്ന് കാണാം അതൊക്കെയാണ് ഓരോ അതുകൊാണ് ഇങ്ങനെ സ്ട്രോങ് ആകുന്നത്
ആ പിന്നെ ഫോൺ ഉപയോഗിക്കുമ്പോ ഓലെ ഓലേതായിട്ടുള്ള രീതിൽ വേറെ എന്തെങ്കിലും ചെയ്യോന്നും പറയാൻ പറ്റൂലല്ലോ ഉ
കേറുക പിന്നെ ഷെയർചാറ്റ് സ്നാപ്ചാറ്റ് പല ചാറ്റുകളൾ ഉണ്ടല്ലോ ആ അതിന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് യൂട്യൂബ് അങ്ങനെ കാണാനാണെങ്കിൽ ഇങ്ങെനെതാണ് അങ്ങെ അങ്ങനെതാക്കിയിട്ടാണ് ഓൻ ഫോൺറിഞ്ഞു പൊട്ടി ചല്ലാതെ വെറുതല്ല കാരണം ഇണ്ടായിട്ടാണ് കാരണം ഇണ്ടായിട്ടാണ് എറിഞ്ഞു അല്ല ഇൻസ്റ്റഗ്രാമിലുതിലൊന്നും കയറര്ത് ങ്ങനെ കണ്ടോളിങ്ങക്കെത്രിം കണ്ടോളി ങ്ങള് കുത്തർന്ന് ക
ആ അപ്പൊ പിന്നെ തൊന്നും ഇല്ല്യ അപ്പൊ കുട്ട്യേളെ ശ്രദ്ധിച്ചാ മതി ഉം അതെ അങ്ങനെരവസം തീരെ കാണാ ത് കാണാതെക്കാൻള്ളത്‌തല്ലല്ലോ കാണുമ്പോല് എന്നുപ്പോ എല്ലാരെയും മുന്നിലിരുന്ന് കണ്ടോട്ടെ
ആ ആ ആ അങ്ങനെന്നെ ചെ അങ്ങനെന്നെയാണ് രഷിതാക്കള് ചെയ്യും വാണ്ടിയത് ഓട്ത്ത പരിപാടിയൊക്കെ ഉഷാറാണ് പഷെ എന്തോര് കാരണത്താല് ഇമ്മാന്റെ ഫോണ് അയ്നി മക്കളെ മക്കളും തന്നെ വെളവൻമാരാണേ ഓല് ലോക്ക് തൊർ ക്ക്ന്നത് ഗ്ലാസ് ലൂടെ ദാ കാണ ജനാൽൻ്റെ ആ ന്നട്ട് ലോക്കോല് മനസ്സ്ലാക് ത ന്നട്ട്
ആ ആ ഈ ഇമ്മമ്മമാര്ക്ക്പ്പൊ ഓലത്ര ശ്രദ്ധിക്കൂലല്ലോ ഉം ആ
ക്റ്ഞ്ഞാല് സ്വന്തം മക്കളെ കാട്ടീലും സ് സ്നേഹാണ്
പേരക്കുട്ടിയെ ആ ആ
അതാണ് അത് തല്ലാനും ഓരെ മ കളോല് തച്ചൊക്കെ ചെയ്തിട്ട് ണ്ടാവും പേരമക്കളെ തല്ലൂല്ലല്ലോ അ. ഹാ പേരകുട്ട്യാളെഞ്ഞ് ഒ ഒ ര്മ്മാരും പ്പാരും തല്ല്ണ കണ്ട ദേശ്യം പെടുംചെയ്യും അയ്ഞമ്മള് ഞമ്മള്ഞ്ഞാ സ്താൻതെത്തുമ്പളേ മ്മ
ആതേ അത് ശരിയാണ് ഏന്തായാലും കുട്ട്യോളക്കെ നല്ല രീതിയിലൊക്കെ വളരട്ടെ അത്രയൊക്കെ ഇപ്പ നമ്മക്കുതില് പറയാൻ പറ്റുള്ളൂ പല പല കാര്യങ്ങളും കേക്കണം ഉം
കോലം കാട്ടീതാ അപ്പൊ ഓന് ദേഷ്യപ്പെട്ടു അതാണ് സംഭവം ന്നാ ശരിട്ടോ
ആഹ ആയിക്കോട്ടെ